കേൾക്ക്
ആ കേക്ക്ണ്ട് എന്ത ക്കണ്ട്
എന്താ നല്ലതേ സുഖാണ് അങ്ങനെ പോണ്
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞോ
കയ്ച്ച് കൊണ്ട്ക്കാണ് അയിന്റെ ഇടയില ഫോൺന്നത്
ഏ
സ്പെഷ്യലൊന്നുംല്ല സാധാരണ ചോറ് തക്കാളിക്ക്ന്ന ഇന്ന് മടി സ്കൂല്ലാത്തപ്പളേ മൊത്തത്തിരുമടി
ഏ അതെന്നെ എല്ലാ ദിവസവും ഒരേ മൂടാവൂല പിന്നെന്തൊക്കാ
രാവിലെ തൊട്ട് സ്കൂള ഇല്ലല്ലോ പിന്നെ
എങ്ങനെ
ഇന്ന് രാവിലെ
ഇവിടെ അങ്ങനെന്നെ തക്കാളി ഇങ്ങള് പറഞ്ഞതിരി പിന്നെ തക്കാളിയൊണ്ട്ള്ള കറി ആ അങ്ങനെ ആയാ തന്നെ ആ ദിവസം പോയി
ആ മറ്റേതന്നെ സ്കൂള്ള സമയത്ത് നമ്മള് വേഗ നീച്ച് വേം പണി കഴിച്ചുവര അപ്പ കൊണ്ടവാ ഉള്ളകൊണ്ടോവാനും ഒത്തപ്പ അയിന്റെ കൊടുത്തിട്ട എല്ലാം കഴിയും ഇതിപ്പ അതില്ലല്ലോ ഇവിടെ അവധിയണേ അപ്പൊ പിന്നെ ആർക്കുംല്ല അപ്പൊ പിന്നെ ങ്ങെ താങ്ങി നിന്ന് നിന്ന് ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ കഴ ജന്നെ നേരം വൈകിയ
ആ
പിന്നെ അയിന്റെ ഇടെ ഇന്റെ മെഷീൻ ഒന്ന് നന്നാക്കാൻ കൊടുത്തീനി അത് കൊണ്ടുരാൻ പോയി ഒന്ന് മഞ്ചേരിക്ക് മെഷീന് കൊറേ ആ അടിക്കണ മെഷീന് അത് നൂല് കട്ട ടൈലർ മഷീൻ നൂല് കെട്ട പ്പൊ പിടിച്ചു തൊടങ്ങീന് ക്ലീൻ ചെയ്യാനായിനി പിന്നെ അയിന്റെ ബെൽറ്റ്‌ റ്റ് അത് നെൻമോ ട്രിനാണ്
ആ മോട്രിന്റെ ഏ സി ക്കാരം ആ കൊറേ ആയോ പ്പൊ തൊടങ്ങീട്ട് ഏ അടിക്കല് ആദ്യൊക്കെയൊണ്ടോ ആ മ്മളെ ആവശ്യത്തിന്
ഞമ്മൾതാണ് ത് പോൽത്ത കളികളിന്റെ പുതിയാപ്ലക്കിഷ്ടല്ല ന്നോടറയും ആ എന്താ പറയാ ഊര വേദന കാല് വേദന അമ്മാരി വേദനൊക്കെ ണ്ടായുണ്ടെങ്കിൽ ന്നോട് പറയാൻ പാടില്ല പറയുണ്‌ അതോണ്ട് ഞാന് പൊറത്ത്ക്ക് അടിച്ചൊട്ക്കലില്ല നമ്മൾത് കുട്ട്യോളെ ഉടുപ്പും കാര്യോം റ്റിങ്ങള് അങ്ങൻത്തൊക്കെ
ആ എന്നാല് സുഖാ
ചെലത് ഷേപ്പ് ആക്കാന് അയ്നൊക്കെ വാണ്ടി വാങ്ങിയതാ
ആ പോയിനോ വേഡ്ചാ പോയിന്നോ ആ പഠിക്കാൻ പോയ്നോ
അപ്പൊ ഈ ഹ് ഞാൻ യൂട്യൂബോക്കി പഠിച്ച്ട്ത്തു ഉടുപ്പുകളും മാക്സിയൊ
ആയി പ്പൊ ഞമ്മള് ജസ്റ്റൊന്നമ്മക്ക് അടിക്ക്ണ അറിഞ്ഞ മതി പിന്നെങ്കി യൂ ടുബ് നോക്കിയ ഫുള്ള് കിട്ടും
ആ അതന്നെ അതെന്നെല്ലാം കിട്ടോലോ അയില് നോക്കിയാല്
പ്പൊ അയ്ന് നമുക്കിനന് അമ്മളാവശ്യത്തിന് അടിക്കാനൊക്കെ ണ്ടങ്ങി സുഖാണ് ഞാനൊക്കെ അയ്ന് പഠിക്കാൻ വരെ പോയി ആ കൊണ്ടൊണ്ട അതെന് ആ അപ്പൊ ഞമ്മളൊരു മാക്സി അടി ആ മാക് സി അടിച്ചണങ്കി പ്പൊ എത്ര ഉർപ്യാണ് നുപ്
അയ്മ്പർപ്യപ്പൊ ക്ഷേ ഇൻക് വ്ടെ ഏകദേശം നാപ്പർപ്യള്ളു ന്നോട് പറയും പിന്നെ എ ഏ ജ്ജ് നാപ്പത് കൂട്ടിക്കോ അനക്കെത്രെ അഞ്ചാറു മാക്സിടെ പൈസ ഇൻക് തരാന അടിച്ചിങ്ങനെ കൊണ്ടോവും എല്ലാത്തിനാവുമ്പോ കണക്ക് തരാൻ വയ്യല്ലോ അങ്ങനെ അടിച്ചിങ്ങനെ കൊണ്ടോവും ന്നല്ലാതെ കിട്ടലില്ല പൈസൊന്നും നേരെ എന്താ അന്റെ കോള് കട്ടായോ ഹലോ അയിന്റെ അനക് റേഞ്ചിന്റെ ഇഷ്യൂ ണ്ടോ ഹലോ ഹലോ ഹലോ റെയ്ഞ്ച് പോയോ ഹലോ
ലോ
ന്തെടീ റെയ്ഞ്ച് പോണ്
ആ റേഞ്ച് പോക്ണ്ടോ ആ ഇനിക്ക് ഇങ്ങട്ട് സൗണ്ടൊന്നും കേക്ക്ണില്ല ഞാപ്പിതീല് വൈഫൈലാണ്
അതാണ് വൈഫൈ ഇട്ത്തോല തൊക്കങ്ങനെ തന്നെ ഇങ്ങനെ കട്ടായി കട്ടായി ന്ന് പറേണേ ക്ക
ആ പക്ഷേ ഇൻ്റയ്ന് അധികോം അങ്ങനെ കട്ടായി പോയ്ണെയ് അപ്പോ പിന്നെ എന്താ കട്ടായി പോകാണ് അപ്പൊ ആനി വൈഫൈ ഈ ഫോണില് റഞ്ഞാ ഇതില്ല നെറ്റ് ചെറ്ത് കയറ്റീട്ടൊള്ളു ഇപ്രാവിശ്യം ആ ഇണ്ട് ചെറ്ത് കയറ്റീട്ടൊള്ളു അപ്പൊൻ്റെ ഫോ ഫോണ്ന്ന് വൈഫൈ ഇട്‌ത്തക്കാ ക്കാണ് അതാണ് ആ ഓള് പ്പൊ പ്പൊറങ്ങീണ്
ഏ മറ്റോനോ
മറ്റോൻ പോയിണ് ന്ന് ഓൽക്ക് ന്ന് സ്കൂള്ണ്ടെയ് ഓര്ക്ക് ശെനിയാഴ്ചണ്ട് വെള്ളിയാഴ്ച ച അവധി
ഇവടെ ശെനി അവധിയാ ഞാൻ പറയാ ആ ശനി പോയിറ്റ് ഞായറ ഴ്ചിം അവധിണ്ടാകാൻ പാടില്ലങ്ങക്ക് ക്ക് പറയെ ഹഅ് എന്താ തല്ലൂടല് അറിയോ വെയ്യ മന്ഷന് ഞാന് പ്പൊന്ന് മഞ്ചേ ഞ്ചേരി പോയി വന്നപ്പത്തേക്കും വടെ എന്തേ ക്ക്യാ പണിം പാത്രോം പെരത്തിവെച്ച് ണ് ക്കോ പൊക്കോം പൊരിച്ചക്കാ എത്തക്കേ കാട്ടിക്കൂട്ടിക്ക് മറ്റോനാ അയിൻ്റെ ക്കെ ആള് രണ്ടാമത്തോന് ഓരോന്ന് ണ്ടാക്കി കൂട്ടിവെച്ച്ക്ക്ണ് ഓള് പഠിക്കാ മോള്
ഏ ആ ഇക്കുറി പത്താം ക്ലാസ്ക്കാ ലേ
പത്താം ക്ലാസിലാണേയ് ഓക്ക് കൊറേ പഠിച്ചാണ്ട് അപ്പൊ പത്തില് ആയി ഓള് ഇപ്രാവശ്യം ഒര് പത്തെഴുതി കൊടുത്തീനി ഒര് കുട്ടിക്ക് സ്‌ക്രൈബ് അപ്പയിൻ്റെ ടീച്ചറ് അയിൻ്റെടീലൊന്ന് ഊം ഒരു കുട്ടിക്കെയ്തി കൊടുക്കാണ്ടയ്നി ഓക്ക് രണ്ടാമത്തെ സ് സറി ഞങ്ങളോള്ളെ. അന്ന് എഴുതി കൊട്ത്ത്, ആ എഴുതി കൊട്ത്ത്ട്ട് ഇന്ന് ടീച്ചർ വിള്ച്ച്ണ്ട് നാളെ മറ്റേ അയിൻ്റെ മൊമൻ്റൊ കൊടുക്കല്ണ്ട് നിർബന്ധാ
പിന്നെ എന്നിട്ട് എങ്ങനെ കിട്ടിയോ മാർക്ക് എങ്ങനെണ്ട്
അയിന് രണ്ട് എപ്ലസ് പാസാക്കി കൊട്ത്താ മതിയല്ലോ നമുക്ക്
തി, ന്നാലും ഉണ്ടല്ലോ ഓൾക്ക് ഒന്ന് അറ്ഞ്ഞ് അങ്ങനെ
ആ അയിന് ഓള് കെറേ ക്ലാസെന്നെ ഓൾത് മിസ്സായിന്ന് അയിൻ്റെടീല് ഞങ്ങൾ കൊക്കെല്ലാ ക്കും ചിക്കൻ ബോക്സ് വന്നാണ്ട് കുടുങ്ങി പോയില്ലേ. ആ ഈ ക്ലാസ്സുകളും കെല്ല ഇൻക്കൊന്നും ഇൻ്റെ നാല് കുട്ടികൾക്കും പുതിയാപ്പൾക്കും ഉണ്ടായി. ഇൻക്ക്ണ്ടായിനന്ന് നല്ല രസെയിന്ന് ഇൻക്ണ്ടായി കു
ഹെ ആര്ക്കെ അട്ത്ത്ണ്ടായിനോ
ട്യൂഷൻ പോണടുത്തൊക്കെ ഇണ്ട് ആല അങ്ങനെ ഓൻ കൊണ്ട് വന്നതാ ഇന്നിട്ട് അയ്ന് പിന്നെ ചെറിയ മൂന്നാമത്തോകിട്ടി അങ്ങനെ
അത് ഒരാൾക്ക്ണ്ടായാ മതി ആ ഒരാൾക്ക്ണ്ടായാ പിന്നെ പരക്കായി
പിന്നെ നമ്മള് പറഞ്ഞാല് പിന്നെ അത്രേം കരുതണം ഒള്ള കുട്ടികളെ നമ്മ വേറെറൂമില് കെട എല്ലാരും ഒന്നില ന്നെല്ലെ ഉരുളല്ലേ പിന്നെ എങ്ങനെ ഇല്ലാതി ക്കും അതൊക്കോ പിന്നെ ഇൻക്ക് ഇണ്ടായിട്ട് ഞാന് ഇന്റെ പുതിയാപ്പൾനോട് ഇങ്ങള് വേറെപ്പൊയ് കെടന്നോളി ആ എന്നാലും ഐ പറ്യും ഏ ഇൻ ക്ക് അങ്ങന ഉണ്ട താവുന്നെ കരയിപ്പിച്ച് പൊയിക്കവടന്നന്റെ ഒരു കൂട്ടി ആ കുരു ഇങ്ങനെ പൊന്തി വലിയ ഉളവട്ട് ഇത് പിന്നെ അങ്ങ നല്ലേ ഞമ്മക്ക് പൻ ഇച്ചിട്ട് നീച്ചാനേ വയ്യേന്ട്ടോ ഇതൊക്കെ പൊന്തീട്ട് കൂരു ച്ചൊറി ശെരിയാണ് ഓൾക്കും ചൊറിച്ചില് ഓള ടീച്ചറാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ വിളി പറിം ആ ആര്കാ ഒളെ ടീച്ചറവിട്ന്ന്ങ്ങനെ വിൾച്ച് പറിം പഠിപ്പിച്ചൊടുക്കിട്ടോ ഓൾക്ക് അങ്ങനെ ആക്കി ഞമ്മക്ക്വടെ മാന്തി ശതമാനണ്ടാ മാട്ടിച്ച് അത്തറി കഷ്ടപ്പെട്ട പുതിയാപ്പള പറയും ഇങ്ങള്ങ്ങനെ കോറിപ്പുടിച്ച് നടക്കണണ്ടാല് ഇതാണ് നിങ്ങൾതൊക്കെ ഇങ്ങനെ ട്ട ഞാൻ പറയാ ഞങ്ങളൊക്കെ ഞാൻ നീ ച്ചല്ല പണി കഴിച്ചുട്ടോ.
ആഹ് അല്ലെങ്കിൽ നമ്മള തന്നെ കഴിച്ചണ്ടേ പണി എടുക്കാതിരുന്നിട്ടും കാര്യല്ലല്ലോ.
അധികിന്റെ ഉമ്മ അവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറ അടുപ്പത്തേക്ക് പോക ആഹ് ആർക്കും ഒന്നും വേണ്ടല്ലോ എല്ലാർക്കും ഇതല്ലേ ഇമ്മ അങ്ങനെ വിളിച്ചാല അടുപ്പത്തേക്ക് പോവണ്ട അടുപ്പത്തേക്ക് പോണ്ട. അങ്ങനെ എങ്ങനെയ അറിയണ വിളിച്ച് ഞാൻ ഒരു കഞ്ഞി വെച്ചുകൊണ്ട് വേം വന്ന് കെട രണ്ടായിരം മൂപ്പരൊക്കെ ഉണ്ടായപ്പ നീച്ച തന്നെ. രണ്ട് ദിവസം ആ കടന്ന ഞാൻ എന്ത ഇപ്പ എങ്ങനെ ഉണ്ടയിച്ചു. നമ്മളോട് കട്ടിയല്ലേ അപ്പൊ തി നീ ഞങ്ങൾ നീച്ചാതെ കടന്നിട്ടില്ലയാ. ഞങ്ങള് നീച്ചാത അറിഞ്ഞിട്ടില്ല. മൂപ്പരു നീചം തന്നെയല്ലേ അത രസം. അമ്മ അവിടെ കടന്നിട്ടേ അറിയാം അതാണ് അവനാന് വരുമ്പോള ഏത് സംഗതി അറിയുള്ളു റന്നത് അത് നമ്മള് ചൊറിഞ്ഞിട്ട് ഞാൻ പറയാ ഞാൻ അങ്ങനെ ചൊറിഞ്ഞിണ്ടല്ലോ ച്ച്ലും മാന്തലക്ക ഭയങ്കര ദേഷീയ ട്ടോ ന്നിട്ട് ചൊറിയ്ന്നാണ്പം ഇന്നോട്റയും യാവിന്നെകഫ്താമാക്സീട്ടോണ്ട് അയിന്റ സെന്ററിക്കൂടൊരു വള്ളീണ്ടാവുല്ലൊ ആവള്ളീങ്ങനെ മേത്ത്ക്കിങ്ങനെ ആക്കിയാക്കി ഇതല്ല ഞാന് ന്നോടൊയ്കും എത്താണി മാന്തി ചൊറിഞ്ഞ മൂപ്പർക്ക് ഉണ്ടായ്പ ചോറ്ല്ലേനി പക്ഷെ ഭയങ്കരപ്പനി അങ്ങനെ റെസ്റ്റ് പത്തുപതിനഞ്ചിസം റെസ്റ്റ് എടുത്തില്ലേ? എനങ്ങാതെ എമ്മള് അതൊക്കെന ഒന്നിരുന്നുണ്ടായാലേ. അയിനല്ലോ ആരന്ന് പെട്ട് അത് പൊട്ട് പിന്ന
ആഹ് എനിക്കുണ്ടായിന ഇപ്പോ ഏതോ ഒരു പ്രാവശ്യം കൊറെ ആയിപ്പോ. അത് അപ്പൊ ഞാന് അടിക്കാൻ പോയിര്ന്നു. ആഹ് അടിക്കാൻ പോയിന്നു. പറീണ്ട്
പക്ഷേ ഇണ്ടായീ ചെയ്തീണ് ഇവടെര് കുട്ടിക്ക് ഒന്നരവയസ് സിലല്ലോണം പൊന്തി പോയതാണല്ലോ. ഐന് ഇപ്പേ ഈ ഇണ്ടാകലില് ഈ എടീല് എല്ലാർക്കും ഇണ്ടായതില് ആ കുട്ടിക്കുണ്ടായി.
തന്നെ ഏ അക്കെ വെർതെ പരെയ്ക്കാരേ
ണ്ടാവൂലാന്ന് വെർതെ പറയാണ്
ആഹ് ഇൻകങ്ങനല്ല പക്ഷെ ഇൻക്കിണ്ടായത് പിന്നെ വേറെ ആര്ക്കും ഉണ്ടായിട്ടില്ല ഇൻക്ക് ഒറ്റക്കെന്നെയ്ന്നു വീട്ടില്
ഏ
ഇൻക്കേറ്റെ ഞാൻ അടിക്കാൻപോവല് അങ്ങനെ പഠിച്ചാൻ പോയീനി അവിട്ന്ന് കിട്ട്യേതാ പക്ഷെ ഇനിക്ക് മാത്രം ഇണ്ടായിറ്റൊള്ളു വേറെ ഒപ്പം പോന്ന ആര് ക്കൂല അങ്ങനീണ്ട്. ഇപ്പ വിചാരിച്ചാ പിന്നതേള്ളു.
അതെന്നെ ആഹ് അത്ണ്ടായ കൊർച്ച് റിസ്ക്കൂണ്ടേയ് കൊറേ നല്ല കെത്യേട്ണ്ട് പറയാ
തേച്ച്ണ്ടാക്കി
ഏ ആഹ് തേക്കില ങ്ങള് പിന്നെ ആര്യവേപ്പിന്റെ ഇതോണ്ട് അന്ന് ഞങ്ങക്ക്ണ്ടായന്ന് പുത്യാപ്ലക്ക് ഇല്ലായിന്നല്ലോ അപ്പ പിന്നെ അത് വള്ളൊക്കെ കാച്യേക്കും വല്ല്യേരു കുട്ക്കക്ക് ഇൻക്കും കുട്ട്യാക്കുള്ളതും കാ വടെ വെക്കും അടുപ്പ് കത്തിച്ചണ്ടേ അപ്പ തീ ചൂടത്ക്ക് പോകാൻ പറ്റൂലല്ലോ
ആഹ്
വള്ളണ്ടാക്കണ്ടേ പറയും ഞമ്മക്ക് പറഞ് മൊതലാക്കിം ചെയ്തങ്ങള് അട്പത്ത്ക്ക് പോകാതെ പോകാൻ പേഡ്യാ ന്റമ്മങ്ങനെ പറയും ചൂടോള്ളണ്ടട്ടോ അങ്ങനെ പിന്നെ ചൊറിച്ചില് അങ്ങനെ ങ്ങനെ പറയുമ്പോ ഒര് പേടി ഒച്ച വെയ്ക്കാ നല്ല റിസ്ക്ട് ത്ത്ക്ണ് അര കേറാനായ
ണ്ടായാലെന്നെ മറിക്കാനില്ലാഞ്ഞാല് ഞാംകെത്യേടാണം
ഇൻക് ഇവ്ട്ക്ക് വെര വെരാനും പറ്റൂലല്ലോ ഒരാക്ക് വന്നോക്കാൻ പറ്റൂലല്ലോ അയൽവാസ്യോളൊക്കെ വന്നാൽ പൊർത്ത്ന്ന് പോവുന്നല്ലാതെ.
പേഡ്യാണ് അടക്കിണ്ടായാല് വേറെന്തൊക്കെയാ എന്നാ ശരീന്നാ എന്നാ പിന്നെ വിളിക്കാ അന്നായിക്കോട്ടെ